അലോ ആഹ് ഹലോ കേക്കുന്നില്ലേ?
ഹലോ
ഷ് എന്ത് കഷ്ട്ടത്
കേൾ കേൾക്ക്ണ്ടാ കേൾക്ക്ണ്ടാ
ആഹ് ആഹ്
ആഹ് പ്പെയ് ആഹ് ഇപ്പൊ ക്ലിയർ ആണല്ലേ ഇപ്പൊ ക്ലിയർ ആണൽ
ആഹ് ആഹ് ക്ലിയറാണ്
ഉം ചായുടിക്കയിഞ്ഞാ?
ആഹ് ചായുടിയൊക്കെ കയിഞ്ഞു. ഔടെ എന്തേനും ചായക്ക് സ്പെഷല് ഇവടെ ഏഹ് ഇവടെത് മധുരക്കിഴങ്ങ്ല്ലേ
ആഹ്
ആഹ് അതെന്നെ
ഇവിടെ ഞങ്ങക്ക് ചക്കയൊക്കെണ്ടാർന്ന്
ആഹ് ചക്ക എന്ത്‌ ചെയ്തെ?
ചക്ക ഉള്ളി മോളഗോക്കെ ചതച്ചുഒൽത്തി തൊരനാക്കി.
ആഹ് അങ്ങനെ അത് ആഹ് അത് ചായക്ക് കൂട്ടോ?
ആഹ് ചായക്ക് രാവിലെ വൈകുന്നേരം ചായ കുടിക്കുമ്പോ അതിന്റുടെ കൂട്ടും.
ഒഹ്
ആഹ് ആഹ് അവിടെ ഉച്ചക്കെന്താർന്നു സ്പെഷലിന്ന് സ്പെഷൽ ഒന്നുണ്ടായില മി
ഇല്ല ഇല്ല ഇല്ല ആഹ് ഒന്നല്ല ആഹ്
മീകറിയാറ്ന്ന്ലെ
ആഹ് അവിടെ?
ഇവടെ മീൻകറി ഇണ്ടാർന്ന് മത്തങ്ങിം പരി പയറും എരിശ്ശേരിയും വെച്ച്.
ആഹ് ആഹ്
വൈകുന്നേരം എണ്ണ കടികളൊന്നും ഉണ്ടാക്കൂല്ലേ?
ആഹ് ഇണ്ടാക്കെല്ണ്ട് എന്നൊന്നും ഉണ്ടാക്കൂലാ
ആഹ് ഇനി രാത്രിത്തേക്കൊക്കപ്പന്നിപെച്ചോ
രാത്രി ആ ഉച്ചക്കത്തെന്നെ പി
ആഹ് കുട്ട്യൾക്കൊക്കെ ഇണ്ടാക്കി കൊട്ക്കൊല്ലെ വൈകുന്നേം കുട്ട്യൾക്കെന്തേലും ഇണ്ടാക്കി കൊട്ക്കൊല്ലേ ഹലോ ഹലോ ക്ലിയറല്ലേ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഹലോ